ഹലോ മഴയെപ്പറ്റി സംസാരിക്കാം ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ആഹ കേക്കാം ദീപ കേക്കാം
നക്കും മഴയെ പറ്റി സംസാരിക്കാം
ക്ഷ മഴയെപ്പറ്റി എന്താ സംസാരിരിക്ക ഹലോ
നീ ഹെഡ്സെറ്റ് വെക്കല്ലേ കേക്കാവോ
ില്ല നാ കേക്കാം
ആഹ മഴയെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം
നല്ല അഭിപ്രായം മഴ എന്ത് രസമാണ് മഴ പെയ്യുന്നതണൻ നിലവില് മഴ െയ്യാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഞാൻ കാണുന്നു പ്രകൃതി അതിനന് വേണ്ടി ഒരിക്കലും ഇീ ഇരിക്കട്ട ഉം ഹ ഹും
ഞങ്ങളടെ നാട്ടില് മഴയാണ് ഞാനായിട്ട് നല്ല മഴയാണ്
ആണല്ലേ ആ ഇവിടെ മഴ പെയ്യാൻ പോണു പക്ഷെ ഇന്നലെ ആ വിട്ട് ഈ സമയത്ത് നല്ല മഴ പെയ്തിരുന്നു
ഞങ്ങൾക്കും രാവിലെയും ഇന്നലെ വകട്ടൊക്കെ ആയിട്ടും നല്ല മഴയായിരുന്നു കാലാവസ്ഥ മാറി മാറി
ആയിരുന്നു ആഹ ഇവിടെ ഏറെക്കറെ അങ്ങനെയൊക്കെ തന്നെ ഇടി വെട്ടുന്നുണ്ടോ മഴ മഴെ നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയാൻ പോകുന്ന ആൾക്കാരെയൊക്കെ ബാധിക്കും കൃഷിപ്പണി ചെയ്യുന്നവരെ ബാധിക്കും അവർക്ക് പണിയാൻ പോക്ക് നടക്കല്ലല്ലോ അതല്ല നമ്മളെ ബാധിക്കുന്നു
പ്രളയം നിങ്ങളെ ബാധിച്ചായിുന്ന
ആഹ പ്രളയം നമ്മള എങ്ങനെ ആ സാരമായി വെള്ളപ്പൊക്കമായി ബാധിച്ചില്ല പക്ഷെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുുറവ് മൂലം ബാധിച്ചു
ഉം ശരി ശരി ഈ വർഷം പ്രളയം ഉണ്ടാവുവോ ഇല്ലയോ
പറയാൻ പറ്റില്ല അ ദൈവത്തിന്റെ ഒരു മൂട് പോലിരിക്കും
അല്ലെ നിങ്ങളുടെ ഒരു സ്വകാര്യ അഭിപ്രായം പറയൂ
പ്രളയം വരാൻ വരാണ്ടിരിക്ക ഒന്നും പറയാൻ പറ്റില്ല പിന്നെ കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർശൊക്കെ അപേക്ഷിച്ച് ഹ് പ്രളയത്തിന്റെ ആ ഒരു സമയം മഴ പെയ്യുന്ന പക്ഷെ ഇപ്പൊ മഴയൊക്കെ ഭയങ്കര കുറവാണ്
കഴിഞ്ഞ ഓർ പ്രാവശ്യം എല്ലാം പ്രളയം ആഗസ്റ്റിലൊക്കെല്ലായിരുന്നോ
ആഹ് അല്ല മഴ അതായത് ആ പ്രളയം വന്ന സമയത്തെ മഴയ മഴ പെയ്ത- അനുസരിച്ചിട്ടാവണം മഴ അത്രയും അങ്ങനെ ശക് അത്ര ശക്തിയായിട്ട് ഇടുക്കിയിലോട്ടൊന്നും മഴ പെയ് പെയ്തിട്ടില്ല
മഴയുടെ സമയ ആകുന്നേ ഉള്ളു കഴിഞ്ഞ പ്രളയം ത്തിന്റെ ആ മഴയുടെ ഒരു സമയായി വരുന്നതേ ഉള്ളൂ
ഉം
ഇനി ഇങ്ങട്ട അവിട്ട ഇപ്പൊ മഴയുണ്ടാ
ആ ഇപ്പതേ മഴ പെയ്ത് ആ പെയ്യാൻ തുടങ്ങീട്ടുണ്ട്
ഉം ഉം
അതിശക്തമായി പെയ്യാതിരുന്നാൽ മതിയായിരുന്നു
പെയ്യട്ടെ കൃഷിഭൂമിക്കെല്ലാ അതാവശ്യമല്ലേ നിക്ക് ജലലഭ്യതൊക്കെ എങ്ങനെയാണ് ഹലോ ജലലഭ്യതയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങ്ക്
ഹലോ
ഹലോ കേൾക്കാവോ കേക്കാവോ
ഉം കേൾക്കാം കേക്കാം ഇപ്പൊ കേക്കാം കേൾക്കാം കേക്കാം
എക്കൽ ജലഭ്യതയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങടെ നാട്ടിൽ
ജലലഭ്യതയോ
ആ
കേൾക്കാം
ജലലഭ്യതയും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളെ നാ
ജലലഭ്യത എങ്ങനെയാന്ന് വെച്ചാ നമുക്ക് ഇവിടെ ബോർവൽ നിന്നാണ് വെള്ളം വരാ
ഓക്കേ
കുഴൽകിണറിന്നാ നമ്മള് വെള്ളം എടുക്കുന്നേ പിന്നെ നമുക്ക് സം മഴവെള്ള സംഭരണിയുണ്ട് നമ്മളതിൽ- ഉം അ പിന്നെ ഈ പ്രദേശങ്ങളൊട്ടും ഒട്ടു മിക്ക ആൾക്കാർക്കും ഉം കുഴൽ കിണറുകളൊക്കെ തന്നെയാണ് കിണറുകളുള്ളവരൊക്കെ വളരേ ചുരുക്ക ആൾക്കാരേ ഒള്ളൂ പിന്നെ പടലാകൊളൊക്കെ കുഴിച്ചതിലൊക്കെ വെള്ളം സംഭവച്ച് വെച്ചാണ് ആൾക്കാര് ഉപയോഗിക്കാറ് ഇടുക്കിയിൽ കിണറുകൾ കുറവാണോ എന്ന് ചോദിച്ചാൽ കെണറുകൾ ആപത്ത് വിതച്ച് വിതച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആരും അങ്ങനെ കെണറുകൾ- ഇപ്പ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു ധാരണ
കിണറുകൾ ഏതു വിധത്തിലുള്ള
അല്ല ഇപ്പൊ ആത്മഹത്യകളുടെ എണ്ണം കൂടിയല്ലോ അപ്പൊ ആൾക്കാര് കിണറ്റികള്ളും സ്വന്തം പറമ്പിലെ കെണറ്റി ചാടുന്നതിലും വല്ലോന്റെ കെ പറമ്പിലെ കെണറ്റിലൊക്കെ ചാടാൻ തുടങ്ങി അതുകൊണ്ട്
ശരി ശരി നിങ്ങട നാട്ടീ മൊത്തം ഏലം കൃഷിയാണോ
അതെയതെ
ഓവറായിട്ട് കൂടുതൽ മഴ പെയ്താൽ അത് ബാധിക്കുവോ കൃഷിയെ
കൃഷിയെ ബാധിക്കുവോന്ന് ചോയിച്ചാ ശരൊക്കെ ചീക്കലടിക്ക്യാനും പിന്നെ മരുന്നടിക് ക്ക്യാൻ അടിച്ചതൊക്കെ അകത്ത് പിടിക്കാണ്ടിരിക്കാനൊക്കെ ചാൻസ്ണ്ട്
ഉം
ചരങ്ങളൊക്കെ അഴുകിപ്പോവാനും തട്ടയില് പുഴു കേറാനും
അങ്ങനെ കൂടുതൽ സാധ്യതകളുണ്ട്
ഉം ഉം ഉം ഉം
ഓ ശരി ശരി കഴിഞ്ഞ വർഷം നിങ്ങടെ നാട്ടിൽ നന്നായി മഴ ലഭിച്ചോ
കഴിഞ്ഞ വർഷം അങ്ങനെ സാ നല്ലത് ന്ന് പറയാനും മാത്രം മഴ ലഭിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പ്രളയത് ത്തിന് ശേഷം ഒള്ള വർഷങ്ങള്ള് മഴ മറ്റു വർഷങ്ങൾ ആ പ്രളയത്തിന്റെ അന്നത്ത് ത്തെ ആ വർഷത്തെ അപേക്ഷിച്ച് ഭയങ്കര കൊറവായിരുന്നൂന്ന് വേനലാണ് കൂടുതലും മൺസൂണൊക്കെ ഭയങ്കര വാ വൈകിയാണ് വരാറ്
ഇടുക്കിയല്ലേ ഇടുക്കീലോട്ടാ പൊതുവേ മഴ കൂടുതൽ കാണണ്ടതല്ലേ
ഇടുക്കീലോട്ട് പൊതുവേ മഴാ കൂടുതൽ കാണണ്ടതാണ് എന്നാലാത് എന്നിട്ടും അത്രേം മഴ പെയ്യുന്നില്ലന്നാണ് ഞാൻ പറഞ്ഞത്
ഏ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു
ഉം മഴ കൊറവും വെയില് കൂടുതലുവാണ്
അത് നിങ്ങടെ നാട്ടിലെ കൃഷി യെ ബാധിക്കുന്നുണ്ടോ അതായത് ബോർവെല്ലൊക്കെ ഒണ്ടായിട്ടും
ബാധിക്കുന്നുണ്ടോ ചോയിച്ചാ ഉം മരങ്ങളൊക്കെ അ് ചെല സായ്
ഹലോ
അ് വരാത്തതുവായ സാഹചര്യങ്ങളൊണ്ട്
ശരി ശരി നിങ്ങക്ക് കൃഷിയാണോ അതോ ജോലിയൊണ്ടോ
ഹലോ ഹലോ
ഹലോ
കൃഷിയാണോ അതോ നിങ്ങ്ക്ക് ജോലിയൊണ്ടോ താങ്കൾ കൃഷി ചെയ്യുവാണോ അതോ ജോലിയൊണ്ടോ
ന്ത്
ആഹാ
ഏലം കൃഷി ചെയ്യുന്നുണ്ട്
ശരി ശരി നിങ്ങട നാട്ടീ ഇടിവെട്ടക്കേങ്ങനെയാണ് അതിശെക്തമാണോ അതോ ന്യായമായ രീ ഇരിക്ക്യോള്ളോ നാട്ടുമ്പ്രസ്
ഇടിവെട്ടലോ മിന്നലോ ഒന്നും ഇതുവരെ ഇണ്ടായിട്ടില്ല്യ
അത് മൂലവൊള്ള അപകടങ്ങൾ
അങ്ങനെയൊന്നും ഇതുവരെ ഇണ്ടായിട്ടില്ല പക്ഷെ മറ്റ് പ്രദേശ ങ്ങളിലൊക്കെ ഇടി കൊ ഇടിവെട്ട് മിന്നലടിച്ചൊക്കെ ആൾക്കാര് മരിച്ചൂന്ന് കേക്കുന്നൊണ്ട് പക്ഷെ ഇടുക്ക് ഇത് അങ്ങനെ കേസുകളൊന്നും ഇതുവരെ വന്നിട്ടില്ലന്നാണ് എന്റെ ഒരു നിഗമനം
അ ആറുപേര കട്ട് ഇടിയി ൽ സംഭവിച്ചു
ഏ
ഇടിയിൽ ഇന്നാൾ ഒരു അമ്പലത്തിൽ പോയര് ആറു പേർക്ക് അപകടം സംഭവിച്ചത് അറിഞ്ഞായിരുന്നു
അത് ഇടുക്കിയിലായിുന്നോ
ആഹ അതെ അതെ
വൈ സപ്പ വർക്ക്ഔട്ട്
ആഹ ശരി ശരി നിങ്ങളാട്ട് കാറ്റ് കാറ്റിന്റെ ഇങ്ങനെയുണ്ട് കാറ്റ് അതിശക്തമാണോ
അല്ല അല്ല അല്ല മിതമായ നിരക്കിലുള്ള കാറ്റ്
മിതമായ നി രക്കിലേ ഉള്ളല്ലേ
ഉം
കാറ്റ് കാരണം പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ
പ്രകൃതി ദുരന്തം കാര്യങ്ങന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു എന്താ പറയാ ഒരു ട്രാവലർ ഒഴുകിപ്പ് പിന്നെ ഒരു പാലം കുടി ഒരു പാലം മൊത്തം വെള്ളത്തിലായി
ഓ ശരി ശരി
ചെില പ്രദേശങ്ങളിൽ മഴ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ചില പ്രദേശങ്ങളെ മഴ അഫക് ുന്നില്ല ഈ ഈ സൈഡിലേക്ക് വലിയ സാരമായ ഒരു മഴ വല്യ ഒരു മഴ പെയ്തന്ന് പറയാൻ പറ്റില്ല എന്നാൽ മറ്റ പ്രദേശങ്ങളില് വ വലിയ മഴ ഇപ്പൊ പെയ്യുന്നുണ്ട്
ശരി ശരി
കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് മഴ പെയ്യുകയും പെയ്യാണ്ടിരിക്കുകയും ചെയ്യണ
അപ്പോോ നൾ പ്രളയത്തിലേക്കുള്ള മുൻകരുതുകൾ ചെയ്തോ അപ്പോള് നമുക്കിന്നത്തെ സംഭാഷണം നിര്ത്താം നന്ദി നമസ്കാരം
ജയ് ഹിന്ദ് ജയ് ജി